ലോ കേൾക്കുന്നോ
ആഹ് കേൾക്കാം കേൾക്കാം പറഞ്ഞോ
സുഖല്ലേ
ആഹ അ സുഖം നിനക്കോ
എനിക്കും സുഖം
ഉം പിന്നെ വേറെന്താ എന്തെടുക്കാനാ ചുമ്മാ ഫുഡും കഴിച്ചും ഇങ്ങനെ കിടക്കുന്നു എല്ലാ വേറരു പണി
ഫുഡ ഒക്കെ കഴിഞ്ഞു രണ്ട മണിയ ആകുമ്പോഴേനും പണിയൊക്കെ കഴിഞ്ഞു
ആഹ് പണി എന്റെൊന്നും കഴിഞ്ഞില്ലേ
കഴിഞ്ഞു ഇനി ഏർ ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം കൊറച്ച് കഴിഞ്ഞിട്ട്
ഞൻ ഫുഡാ കഴിച്ചു കിടന്ന സുഖം
ആ ഉറങ്ങാൻ പോവന്നേ
ഉറക്ക ആ ചെറുതായിട്ട് ഉറങ്ങും പക്ഷെ ഇനി ഒറങ്ങണെന്നാ ഫോൺ വിളിച്ച് കിടക്കാലോ
ഉം പിന്നെ കറി എന്തേനു
കറീ ബീറ്റ്റൂട്ട് ഉപ്പേരി ഇണ്ട് മത്തിക്കറീണ്ട് പിന്നാ ചിക് ചെമ്മീൻ ചമ്മന്തി നിനക്കെന്താ
എനിക്ക് മോര് കറിണ്ട് കപ്പ്ളങ്ങ മോര് കറി വെച്ച് മത്തി പൊരിച്ചു പപ്പടം പൊരിച്ചു അത്രേ ഒള്ളു
എളുപ്പ പണിയല്ലേ ഉം മഴണ്ട അവിടേക്ക്
മഴ ഇപ്പല്ല ഇന്നലെ വൈകുന്നേരം മൂടല് ഇണ്ട്ട്ടോ
ആ ഇവിട്ണ്ട് ആ ഇന്നലെ ആ ഇന്നലെ നല്ല മഴ പെയ്തു
ഇന്നലെ വൈകിട്ട് നല്ല മഴയായിരുന്നു
ഉം അതെ പക്ഷെ പക്ഷെ ഇന്നിപ്പോ കൊറേശെ ഒരു മൂടൽ ഉണ്ട്ന്നേള്ളൂ മഴ പെയ്യുന്നില്ല
വിരിച്ചിടാനൊന്നും പറ്റ
ആ ആ ആ അതെ അതെ ആ അ ഇടുമ്പോ ഇങ്ങോട്ട് എടുക്കാനാവും ആ പിന്നെ ഓ അങ്ങട്ട് ഇങ്ങട്ടും കളിക്കണം എവിടെയും കടക്കാൻ കഴിയൂല്ല
സത്യം ഒന്നെങ്കുൽ മഴ പെയ്യാണെങ്കിൽ മഴ പെയ്യണം ഇല്ലെങ്കിൽ വെയിലാണെ വെയിൽ ഇത് രണ്ടും കൂടെ
ഉം ഉം ഉം കുട്ടികള് പോയില്ലേ
ഓ കുട്ടികള് പോയി ഇന്ന് പാരന്റ്സ് മീറ്റിംഗ് ഉണ്ട് പാരന്റ്സ് അല്ല പി ടി എ മീറ്റിംഗ് ഉണ്ടേനി ജനറൽ ബോഡി പക്ഷെ ഞങ്ങൾ പോവാ നിക്കുന്ന സമയത്ത് ബസ് പോയി മിസ്സായി പോയി അതുകൊണ്ട് പിന്നെ അ പോണ്ട വിചാരിച്ച് പിന്ന നിർബന്ധ ഒന്നുല്ലല്ലോ ഓട്ടോ വിളിച്ച് പോവാൻവേണ്ടി
ജനറൽ ബോഡി അത് മറ്റേ ഈ പി ടി എ മീറ്റിംഗ് പാരന്റ്സ് മീറ്റിംഗ് അവരെ തെരഞ്ഞെടുക്ക ൻ വേണ്ടിട്ടല്ലേ അത് പിന്നെ നിർബന്ധല്ലല്ലോ പോവണ്ട
അതോണ്ടേ
ആ പാരന്റ്സ് മീറ്റിംഗ് ആണെങ്കിൽ അല്ലേ നിർബന്ധള്ളു
അതെ ഇത് ജനറൽ ബോഡി
എനിക്ക് വീട്ടന്റെ ആ ആ ആ ആ വീടിന്റെ തൊട്ടടുത്ത്ന്ന് ആളുണ്ടോ പോരാന് പോവാന് പേരന്റ്സ് ഉണ്ടോ അല്ല കുട്ടികളല്ലാതെ ക്ക് പോവാന്
അതെ പിള്ളേര് ഇവിടെ അടുത്തുള്ള അപ്പൊ അവര്ടെ പേരെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നേക്കാലിന് ബസ്സ് വരുംന്ന് പറഞ്ഞു അതിന്റെ എടേൽ എനിക്കൊരു ഉം എന്താ പറയാ വിരുന്നുകാർ വന്നു പെട്ടെന്ന് അവരോട് പോവാാൻ പറയാനും കുടുങ്ങി അതിന് അവര് ഒന്നേ പത്തൊക്കായപ്പോഴാ ഇറങ്ങിയത് പിന്നെ എനിക്ക് മാറ്റിപ്പോവാനുള്ള സമയം അടത്തി പോ ബസ് മിസ്സായി ഓ സ്വന്തം വീട്ടിലാണ്
ആ അപ്പൊ സമാധാനത്തോടുകൂടി നിക്കാം
സമാധാനം ആ വേറെ പ്രശ്നങ്ങളൊന്നുല്ല നമ്മള് നമ്മള് പണിയ ഒക്കെ കഴച്ച് ഇരുന്നാ മതി
ഹസ്ബന്റ് രാവിലെ പോവും
ആ ഒത്തിരി വണ്ടിയിലാണ് അപ്പൊ എപ്പഴാ പോവാ വര അങ്ങനെ പറയാൻ പറ്റൂല അങ്ങനെ ഓർഡർ ഉള്ളതിനനുസരിച്ച് പോകും
ഉ ഉ പിന്നെ വേറെ പി എന്ത ആഹ എന്തണ്ട് കുട്ടികളും സ്കൂൾ പോയതാണ്െ ആ അല്ല ഉമ്മ മാ തത്രെണ്ട്
ആ കുട്ടികളെ സ്കൂൾ പോയി
ഉ സ്കൂള് പോയി പിന്നെ വിഷണ കഴിച്ചു ആഹ വണ്ടിുണ്ട് പിന്നെ വേറരു പണിയില്ല ഭക്ഷണം കഴിച്ചങ്ങക്കെ ചുമ്മാ കിടക്കുക
വേറെന്താ അവിടെ ഉ പിന്നെ നിങ്ങക്ക് എന്താ പറയാ ചെക്ക മാങ്ങ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടോ
ആ ഒന്നുമല്ല ആ അങ്ങനത്തെ ഒന്നുമല്ല ആഹ ഉണ്ട് മാങ്ങണ്ട് മാങ്ങണ്ട് മാങ്ങ മുറ്റം നിറയെ മാ ആഹ മുറ്റം നിറയെ മാങ്ങ അങ്ങയാണ് അല്ല മാവാണ്
ഉം
അപ്പൊ ഇപ്പൊ മാങ്ങയുടെ സീസൺ കഴിഞ്ഞല്ലോ
കഴിഞ്ഞു
ഉ ഉ ആഹ അതെ അതെ അപ്പൊന്നന്ന് മുറ്റ നിറച്ചും വാങ്ങണ്ടാവായിരുന്നു അപ്പൊ ചെറിയൊരു കിളിുണ്ട് ഇവിടാ മറ്റേ എന്താ അതിന്റെ പേര് തത്യ അല്ലാത്ത സം അല്ലല്ല സംസാരിക്കുന്ന ഒരു ബേർഡ് ഉണ്ട് അത് എന്ത് പറ തത്തമ്മേ അല്ല അല്ലാത്ത വേറെ എന്തോ ഒരു വില ക ടൊ അപ്പോൊ അതിനോട് നമ്മൾ എന്ത് അങ്ങോട്ട് സംസാരിച്ചാലും അത് തിരിച്ച പറയും ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താല് ആഹ വീട്ടിൽ വളർത്തുന്ന വളർത്തുന്ന കൂട്ടിലിട്ട് വളർത്ത ഉള്ളല്ല ലവ്ബേഡ്സ് അല്ല സംസാരിക്കുന്നത് നല്ല ആ ഏഹ് തത്തേനെ പോലെയുള്ള വേറൊരു ഇ ക്ഷി അതിന്റെ പേരൊന്നും എനിക്കറിയില്ല ഹസ്ബൻഡ് കൊണ്ടുവന്നതാ അ അപ്പോ അത് മാങ്ങ കഴിച്ചു കഴിച്ച് അത് മുറ്റം നിറച്ച് മാങ്ങായിരുന്നു. അപ്പൊ കിട്ടുന്നേനനുസരിത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കും. അപ്പൊ അത് കഴിക്കൂ എന്തൊരു തീറ്റയാന്നാ. ഡെയിലി മൂന്നും നാലൊക്കെ കഴിക്കും. അത് അതിന് ആ അത് ആ ആള് നമ്മൾ അങ്ങോട്ട് പോവാന് ഇറങ്ങുമ്പോ പിന്നെ റ്റാ റ്റ പറയും റ്റാറ്റാന്ന് പറയും.
ഉം
റ്റാറ്റാന്നറിയും അതോടെ ഇവിടുന്ന് നമ്മളോരോത്തരു പേര് ഇങ്ങനെ വിളിക്കും. ഒരു കുട്ടികളെ പേര് എങ്ങനെ വിളിച്ചോണ്ടിക്കും ദേഷ്യം പിടിക്കും നമ്മ നമ്മള് ദേഷ്യം ഒച്ചിട്ട് സംസാരിച്ചാല് ദേഷ്യം പിടിക്കും. നല്ല ഉം നല്ല രസം സംസാരിക്കാന്.
ഉം ഉം ഉം
പിന്നെ ഉം പിന്നെ വേറെ? ആണോ?
ഉം തത്താ എന്ന് പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടണ്ട് നല്ല തത്ത സംസാരിക്കുന്ന എ
ആഹ് ആഹ് ആഹ് അതല്ല ഇത് എന്തൊരു വില കൂടിയ എന്തോ ഇത് കുഞ്ഞായപ്പോ തന്നെ വാങ്ങിയപ്പോ ന നാലായിരം അയ്യായിരങ്ങാനുണ്ട് വലുതെ എനിക്ക് തോന്ന് പതിനെട്ടോ പത്തൊമ്പതോ അങ്ങനെ എന്തോവാന്ന്. റേറ്റ് ഉം വിക്കാൻ വേണ്ടിട്ടായിരുന്നു വാങ്ങിയത് പക്ഷേ ഇപ്പൊ കൊടുക്കാൻ തോന്നുന്നില്ല.
ഉം ഉം
ഉം പിന്നെ വീട്ടിലെല്ലാർക്കും സുഖം തന്നേ?
ഓഹ് എല്ലാർക്കും സുഖം വേറെന്താ വർക്ക് ചെയ്യണ്ടോ?
ഇപ്പൊ നോക്കുന്നില്ല കൊറച്ചൂടെ ഒന്ന് ഒന്ന് കഴിഞ്ഞിട്ട് നോക്കണം നീ ഇറങ്ങിയാ?
ഇല്ല എനിക്ക് നോക്കണം. എന്തേലൊക്കെ ഇറങ്ങണം കാരണം പിന്നെ ഒരുപാട് ഉം ക്യാഷിനൊക്കെ ഒരുപാട് ആവശ്യങ്ങളാണല്ലോ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യാതെ ഒന്ന് നടക്കൂ നമ്മളെ കാര്യങ്ങളൊക്കെ നടക്കണെങ്കിലേ എല്ലാത്തിനും ഇപ്പോ കെ രോട് ചോയിക്കാൻ പ
ആ അതൊരു നല്ലൊരു ചൊറ തന്നാ. അത് ഉം അല്ല നമ്മളെ വശ്യത്തിന് നമ്മളെ കയ്യിൽ തന്നെ വേണം അതെന്നാ നല്ലത് മറ്റത് ചെറിയ കാര്യം ഒ ഓരോ കാര്യങ്ങൾക്കും നമ്മളെന്ന് ചോദിക്കാന്ന് പറഞ്ഞാലേ അത് ചെറിയൊരു ബുദ്ധിമുട്ടാണ്.
ഉം ഉം
ഉം പിന്നെ നീ അവിടുത്തെ ആദ്യം പോയത് കഴിഞ്ഞോ? ഇറങ്ങിയോ?
ആം
ഉം അതൊക്കെ കഴിഞ്ഞു പിന്നെ നിന്റെ അനി യത്തിമാരോ എല്ലാരും വർക്ക് ചെയ്യുന്നുണ്ടോ?
അനിയത്തിമാര് രണ്ടു പേരുണ്ട് ഓരൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് രണ്ടാളും വർക്ക് ചെയ്യുന്നവരാണ്. ആകെ രണ്ട് അനിയത്തിമാരേ ഉള്ളൂ പിന്നെ രണ്ട് മക്കളുണ്ട് രണ്ട് പെൺകുട്ടികളാണ്. അവര് പഠിക്കാണ്. ഒമ്പതിലും ആറിലും ഒക്കെ ആയി വല്യ കുട്ടികളായി എല്ലാരും.
തന്നെയല്ലേ ഉ
പിന്നെ മഴ വെള്ളമൊക്കെ ഉണ്ടാവോ
ഉ ആഹ് വെണണ്ട് നിങ്ങള്ൾ വീടിന്റെ മേക്കൽ മറ്റ എന്താണ് പാടം
ആഹ
വയലല്ലേ വയല്
മയല അതുകൊണ്ട് ഏത് കാലത്തും വെള്ള ഉണ്ടാവും
ഉം വെള്ള അതിന് പാടത്തല്ലേ പാടത്തെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ
നമ്മുടെ വീട്ടില് കിണറുണ്ടായെങ്കിലും പാടം അടുത്ത് വയല അടുത്തുള്ളവർക്കൊക്കെ നന്നായിട്ട് വെള്ളം കിട്ടുമല്ലോ
ആഹ അതങ്ങനെ തന്നെ കിണ ബുദ്ധിമുട്ടാണോ
എൻ്റെ വീടിൻ്റെയൊക്കെ മുകളിൽ നിറയ പാറയാാണ് അതുകൊണ്ട് നമ്മള് കോഴൽ കിണർ അടിച്ചാൽ പോലും വെള്ളം കിട്ടാൻ ബുദ്ധിുട്ട പെൻ തായുള്ള വീട്ടുകാക്ക കിട്ടീട്ടോ ഞങ്ങളടെ തായൊ ഒരു വീട്ട ണ്ട് അവരിപ്പോ കൊലാഴ്ചപ്പോ നല്ലോണ്ണം വെള്ളം കിട്ടിയിട്ടുണ്ട് സംഭവം കംപ്ലീറ്റ് പറയണേ ഞങ്ങളുടെ നേരെ മുകളാണ് ഫുള്ള് പറയണേ
പക്ഷെ നിനക്ക് ഈ പാറാനയുടെ അടിൽിങ്ങനെ നക്കുമ്പോ മഴക്കാലത്തൊക്കെ പേടി വരൂല്ലേ
ഇല്ലയ
ഈ മറ്റേ ഉരുൾപൊട്ടല് അങ്ങനെ വരുമന്ന് കരുതിയിട്ട് പേടി വരില്ല
ഉ ഇവിടെ എനിക്ക് പേടല്ല എറെ വീട്ട വീട്ടിൽ എനിക്ക് പേടിയുണ്ട് അവിടെ പാറല്ലേലും ഒരു കുന്നാണ് ഞങ്ങളുടെ വീടിന്റെ ഒക്കെ മുകളിലേക്ക് വലിയ ഒരു കുന്നാണ് അവിടെ മഴ തല എനിക്ക് സത്യത്തി പേടിയാ ഉമ്മ ഇപ്പൊക്കെ നിൽക്കുന്നിടത്തെ
ഉം
അവിടെ ഉള്ളവ കുട്ടിയാലോ എന്നുള്ളരു പേടിയുണ്ട് പക്ഷെ ഇവിടെ എനിക്ക്ത്ര പേടിയൊന്നുമ ഇല്ല സംഭവം മ പാറണെങ്കിൽ പോലും കപ്ലീറ്റ് പാറായതൊണ്ട് വലിയ ടെൻഷനൊന്നുംല്ല
കംപ്ലീറ്റ് പറണൊണ്ടല്ലേ ടെൻഷന് അത് ഇ ഇതല്ലേ മലയല്ലേ
മല അങ്ങനെ പറയാനില്ല
ഉം
പക്ഷെ പരന്ന്ിങ്ങനെ പാറയാണേ കിടക്കുന്നത്
ഉ അതിന് മേലൊക്കെ കേയറാൻ പറ്റുന്നേ
ആഹ ആഹ കുഞ്ഞിന്ന് പോലെയല്ല ഇങ്ങനെ ആ പാറന്ന് പറഞ്ഞാൽ നമുക്ക്ങ്ങനെ ആ അതിന്റെ മുകളിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്
ഉം
പള്ളിയൊക്കെ അവിടെയാണ്
ആഏ ഏ എങ്ങനെയാ മറ്റേ പാറയുടെ മേലെ
പാറയുടെ മുകളളല്ല ആ ഒരു കുന്നിന്റെ മുകളിലാണ
ആ ആ മേലെ അപ്പൊ നിങ്ങള പള്ളിക്ക് പോലെ അതിലങ്ങ് മേലോട്ട് പോണം അല്ലേ മേലെ കയറി പോവല്ലാ
അല്ല അതിന് റോഡുണ്ട് അപ്പുറത്തെ സൈഡ് കൂടെ റോഡ് പോവാ പക്ഷെ ഞങ്ങളുടെ നേരെ മുകളിലേക്ക് അല്ലാതെ കയറുകയും ചെയ്യാം
ആഹ ആഹ ഓ ഓക്കെ